ന്താണ് വിശേഷം
വിശേഷന്താ സുഖം രാവിലാ പോയതാലെ ചായ കുടിച് ട്ടില്ല ഇല്ല ല്ല ആഹ ഞാനീ ടൈമിൽ ചായ കുടിക്കാറില്ല
വൈകുനേരം ചായ കുടിയില്ല ഞാൻ എടക്ക് തോന്ന്യാല് ഒര് ആ ഷുഗർ കട്ടാണോ
ആഹ് അതെ
കൊറെ നാളായ്ട്ടാഗ്രഹിക്കുന്ന കാര്യ
ഹ്ആ അത് അങ്ങട്ട് ഞാനു ഇൻക്ക് ഞൻ രണ്ട മൂന്ന് വർഷമായി ട്ട് ആ ഒഴിവാക്യാ ഒടനൊക്കെ ൻക്ക് ഭയങ്കര തലവേദനീം ഭയങ്കര എന്തൊക്കെ രൂ ഭയങ്കര അടിഷനെനല്ലോ ന്നറഞ്ഞാല് ചായ രാവിലെ കുടിക്യാറിയണത് അതൊരു റുട്ടീനാണല്ലോ പിന്നെ ഞാനത് അങ്ങനെ ഒഴിവാക്കി ചായ കൂടിയത് പറ്റത് നിർത്തിയെപ്പോ ഇൻക്ക് ഭയങ്കര തലവേദനീം ക്ഷീണൊക്കെ ഒക്കപോലെ തോന്നി പിന്നെ പിന്നെ അങ്ങനെ യൂസ്ഡായി അയിന്
ഞാന് പാൽചായ കുടിക്ക്ന്നില്ല കൊറേ വർഷങ്ങളായി ച പാൽ ചായ കുടിക്കുന്നില്ല ല്ലാ പക്ഷെ അതിന്ന് പകരം കട്ടൻ കാപ്പി കുടിക്കുവായിരുന്നു ഇപ്പൊ ഞാനതൊന്നു റെഗുലർ ആയിട്ട് കുടിക്കുന്നത് നിർത്തീട്ടൊണ്ട് എനിക്ക് കംപ്ലീറ്റയിട്ട് ഷുഗർ കട്ടീയ്യാൻ പറ്റുന്നില്ല എനിക്ക് മൈഗ്രെൻ ഉണ്ടായിര്ന്നൊണ്ട് നിർ ത്തിയത പാൽച്ചായ അപ്പൊ മൈഗ്രൈൻ മാറി മാറിന്നന്നെ പറയാ
ആ ഞാനിനി എപ്ലേലും ചായ കുടിക്കാണെതന്നെ പാലിൽ പാർന്ന ചാ ചായ അപ്പൊ മധുരടാതെ കുടിക്കാൻ പറ്റോലോ കട്ടൻഗാപ്പി ആവുമ്പോ തീരെ മധുരടാതെ കു കയ്യൂലെയ്
ആ എൻക്ക് പാൽചായ പറ്റില്ല ഞാൻ പാൽചായ കുടിക്കുവാണെങ്കി എനിക്കത് ഡയജസ്റ്റ് പ്രശ്ണൊണ്ടായിട്ട് മ്മ്ഹ്ഹ് മൈഗ്രെയിൻ വരും മാക്സിമം ഒഴിവാക്കും ആരുടെങ്കിലും വീട്ടിപോവുമ്പോ അവര് ചായ തരുവാണെങ്കി എന്നെ അറിയാവുന്നവരാവുമ്പോ വർക്കറിയാല്ലോ അപ്പൊ ഞാൻ ചായ കുടിക്കില്ലെന്ന് അറിയാം പലർക്കു അറിയാം അപ്പൊ അവര് പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കുടി ഒണ്ടാക്കുമ്പോ പിന്നെ കുടിക്കും അല്ലാണ്ട് ആ അത് വല്യേ പ്രശ്നണ്ടാക്കാറില്ല പക്ഷേ ക്ഷെ ആ അത് വല്ലപോയോക്കയാണ് ആഹ
ഞാനത്യാവശ്യം ചായൊക്കെ ഒഴിവാക്കിട്ട് വെള്ള അത്യ അത്യാവശ്യം കുടിക്കും കലോർത്തിയങ്ങനെ അപ്പൻക്ക് ഭയങ്കര ന്തറയാപ്പോ ശരി ശരീരത്തിനൊക്കെരു സുഖാ
ആ ഈ ഈ ഷുഗർ കട്ടീതിനേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നേ
വെയ്റ്റ് ലോസ് ണ്ടാവാന് തൊടങ്ങി
ആണാ
ആ വെയ്റ്റ്ലോസ് വന്നു ആ വെയ്റ്റ്ലോസ് നല്ല മാറ്റം വന്നു ഞാനത്യാവശ്യം മധുരം കഴിക്കണാളെയ്നു അതായത് എന്താ ലഡു ലഡൂന്റെ വയ്ങ്കര ഫെനാ ഇപ്പോളും ഞാന് പറീം നിക്ക് വെപ്ലൈലൊരു ക്രേവിങ്സ് വരും ലഡവയ്ക്കാൻ ആ സോഫ് റ്റ് ലഡും അപ്പൊഞാ ഹസ്ബൻഡിനോടറീം ഞാവല്ലാതെ കൊതി കൊതിയൊക്കാവുമ്പോ ഞാ വങ്ങിത്തരാം പറഞ്ഞാലും കേക്കേത്ട്ടോറിം ഞാന് ഹ്ഹ ൻക്ക് കയ്ക്കാൻ തോന്നാ ത്തെ ടൈമിലാൻ പറീം അത് ഞാ വാങ്ങിത്തരാം പറഞ്ഞാലും വാങ്ങിത്തരെര്ത്ട്ടോറിം ഞാന് ഹി
ഞാന് ആ
ഞൻ കഴിക്കും
ഞാന് മധുരപലഹാരങ്ങള് കഴിക്കുന്ന കൊറവാ
ആഹ എനക്ക് എല്ല ഒന്നും ഇഷ്ടല്ല മുട്ട മുട്ടായീസ് ഒന്നും ഞാൻ കഴിക്കൂല ഇപ്പൊ ഗൾഫിന്നൊക്കെ ഹസ്ബൻഡറ് ഒക്കെ വരുമ്പോ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടരും ഞാ കഴിക്കലില്ല ഇനിക്കിഷ്ടല്ല ഒന്നാമത് താല്പര്യല്ല അതിനോട് പക്ഷെ പ പ പാലട പ്രേദമനൊപ്പം പായസൂം ലെഡും കിട്ട്യാല് ഹേ ഹി അത് രണ്ടും കണ്ടാല് കണ്ട്രോള് പോവും
ഞങ്ങക്ക് പ എനിക്ക് പായസം ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അത് എല്ലാ പായസവും അങ്ങനെ ഇഷ്ടമല്ല എന്നാലും ഞങ്ങളെ നാട്ടിലുണ്ടാക്കണ ഒരു പായസണ്ട് നമ്മടെ
ആ ഞാന് ഇന്നലെ ഇപ്പ ആരോടോ ആ മഴ വല്ലാതെ പെയ്തപ്പോ എനിക്ക് ഭയങ്കരകൊതി എന്തോ പായസം കുടിക്കാനൊക്കെ അപ്പൊ ഞാൻഇമ്മാനോട് പറഞ്ഞു ഈ ഹിന്ദൂസൊക്കെ ഉണ്ടാക്ക ഈ കടലൊക്കെ വെച്ചാണ്ടൊരു പായസം ഉണ്ടാക്ക അതെങ്ങനെ ആവല് എനിക്ക് അത് കുടിക്കാൻ ഭയങ്കര പൂതിയാണ് ഹി ഹി അപ്പമ്മ റയ ആഹ അതെങ്ങനെയണ്ടാക്ക ഏ റെസിപ്പി ഒന്ന് പറയോ
ആ അത് രണ്ടു തരം ഉണ്ടാക്കാം നമുക്ക് കടലപ്പരിപ്പിലും ഉണ്ടാക്കാം ഏ നമ്മുടെ ഈ തോടില്ലാത്ത ചെറുപയർ പരിപ്പ് കിട്ടത്തില്ലേ തോട് കളഞ്ഞത് ആ അത് അതെന്താ ചെയ്യറിയോ അത് നമ്മള് ഒന്ന് നന്നായിട്ട് വ വറുത്തെടുക്കണം ഒരു ന അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ട് അത് കഴുകി പിന്നെ നമ്മള് ഏ
അത് പാലില് തേങ്ങാപ്പാലെന്നെ വേണ്ടേ
ആഹ തേങ്ങാപ്പാല് ഹി ഹി നല്ല ടേസ്റ്റ് ഉള്ള സാധനം കഴിക്കണെങ്കി പണിയെടുക്കണം
ആഹ അതാണ് ഹേ ഹി ഉം ഞാൻപറ ആരേലും ഉണ്ടാക്കി തരോ ആവോ റിയാന് ഹേ ഹി
ആഹ് ആ കൊറച്ച ഉണ്ടാക്കിയാ മതിയേ അപ്പൊ അത്രയും തേങ്ങാപ്പാല് മതിയല്ലോ ഇപ്പെ ഞാൻ ഞാനാണെങ്കിൽ വ്ടെ ആ അതെപ്പോ ന്താ റിയോ വർത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് വർത്തിട്ട് ചെറിയ ബ്രൗൺ കളർ ആക്കിയതിനു ശേഷം നമ്മൾ കഴുകിയിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്ക പിന്നെ അതിനെ ണെങ്കിൽ ആദ്യം നെയ്യിൽ വരട്ടാം ഞാനൊക്കെ പിന്നെ നെയ്യിൽ വരട്ടി എടുക്കാൻ പാടാ അപ്പൊ ഞങ്ങള് ശർക്കര ഉരുക്കിയിട്ട് ഇപ്പൊ കാക്കിലോ ആ ചെറുപയർ പരുപ്പ് എടുക്കുകണെങ്കിൽ കാക്കില തന്നെ ശർക്കര എടുത്ത് കഴിഞ്ഞ കറക്റ്റ് മധും കിട്ടും
അതരാ
ആ പിന്നെ അതിന് ശർക്കരഉരുക്കി ഉരു ക്കി ആ നമ്മുടെ വലിയൊരു ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് ഈ പരിപ്പ്ില്ലേ വേവിച്ച പരിപ്പ കൂടിട്ടിട്ട് അതിനെ നന്നായിട്ട് അതിലിട്ട് വരട്ടിയെടുക്കുക അതിന്റെ ശർക്കരയുടെ വെള്ളം വറ്റിച്ചിട്ട് ആ കുറച്ചു നെയ് ഒഴിക്കുക കുറച്ചു നെയ് ഒഴിച്ച് ട്ട് അതിനെ നന്നായി നായിട്ടൊന്ന് വരട്ടി എടുത്ത കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ തേങ്ങാപ്പാല ഒഴിച്ച് നന്നായിട്ട് ഒന്ന് വീണ്ടും കുറുക്കിയിട്ട് ലാസ്റ്റ് മറ്റേ പാലൊഴിക്കുക പിന്നെ മറ്റേ വറവ നമ്മുടെ
പ ഫസ്റ്റ് ഒന്നാം പാല് ഒഴിച്ചാല് നമ്മള് എന്താ ചൂടാക്കുംന്ത ആഹ് തിളപ്പിക്ക
രണ്ടാമത്തെ പാല് ആദ്യം രണ്ടാം പാല് ആ ഒന്നാമത്തെ പാൽ ഒഴി ച് നന്നായിട്ടൊ ന്ന് മിക്സ് ചെയ്ത് ചെറിയ മറ്റെ കുമിള വരില്ലേ ചെറുതായിട്ട ട്ട് ജസ്റ്റ് നമ്മളിപ്പോ തേങ്ങാപാൽ സാധാരണ കറികൾ ഉണ്ടാക്കുമ്പോൾ തിളപ്പിക്കില്ലല്ലോ അതുപോലെ തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇതാക്കി വന്നാൽ മതി എന്റെ അതിലുണ്ടല്ലോ നമ്മുടെ ചുക്ക് ഇല്ലേ ചുക്ക് പൊടിയും ജീരകത്തിന്റെ വറുത്ത് കുറച്ച്
ഈ ചുക്ക്പൊടി ഇമ്മളെ ജീരകത്തിന്റെ ടേസ്റ്റാണ്ലെ ആ പായസത്തിന് വെര്ണത്? ആ മ്മ് ഏലകേ ഉം.. ആ പിന്നെ തേങ്ങാ കൊത്തും..
ആ തേങ്ങാക്കൊത്ത് വറത്ത് ഹ്ആ ആ പായസത്ത്ക്ക് തേങ്ങാക്കൊത്ത് വേണം. അതാണ് ടേസ്റ്റ്. കൊറച്ച്ണ്ടാക്കിയാൽ മതി ഇവിടെ ഇ -
ആ ഞാൻ എന്താറയോ ഈ പിന്നെ ഏതോരു കമ്പനീടെ ഒരിക്കൽ വാങ്ങീതാ നല്ല തേങ്ങ പാല്ട്ടോ നല്ല കുറുക്കൻ ആയിട്ടുള്ളത് അ ആ. അപ്പൊ അതിന് നമുക്ക് കട്ടിക്കുള്ളതിനാണെങ്കിൽ അങ്ങനേം ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കില് നമ്മള് ചെറുതായിട്ട് വെള്ളം- ഹാ മിക്സ് ചെയ്തിട്ട് ലൂസ് ആക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ അങ്ങനെയും ചെയ്യാം ഞാാനിപ്പൊ പൈസ- ക്സുണ്ടാക്കുമ്പോ ഞാനതൊരു അ പാക്കറ്റ് അതും ടിന്ന് മേടിച്ച്ട്ട് അങ്ങനെ ഇണ്ടാക്കുന്നെ. എനിക്കീ വ വലതുകൈക്ക് - ക്ക് ബുദ്ധിമുട്ടൊണ്ടെ. ഇക്ക് ഷോൾഡർ വേദനേണ്ട്. പാടാണ് അ ആ അപ്പൊ അങ്ങനെയ- ചെയ്യുന്ന ഞാൻ സാധാരണ ചെയ്യുന്ന അങ്ങനെയാണ് കൊതി വരുമ്പോഴത്തേക്കും പിന്നെ ഓണത്തിനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും, ക്കും അ അങ്ങനെയാ ചെയ്യുന്നെ. ഞങ്ങളവിടെ ഞങ്ങളെ നാട്ടിലെയ്- ഏറ്റവും അ പ്രധാനം. ഞങ്ങളെ നാട്ടില് പക്ഷെ ഈ കടല പരിപ്പല്ല കടലപ്പരിപ്പാ ഉണ്ടാക്കുന്നെ. ആഹ കല്യാണങ്ങൾലൊക്കെക് സദ്യക്ക് കടലപ്പരിപ്പാണ്.
ആഹ അവടൊന്നും പാലട ഇണ്ടാവൂലലെ?
പാലട കൊറവാ, നമുക്കവടെ മറ്റേ സേമിയല്ലേ വർമസെല്ലി-
ആഹ്ആ
ആ വർമസെല്ലി പായ്സാണ് കൂടുതല്ണ്ടാ- ക്ക്ന്നെ? എന്ന് വെച്ചാല് ആദ്യം ആ ഈ- ആദ്യം ഈ പരുപ്പ് പായസം തരും. പിന്നെ അട അല്ല ആദ്യം അടപ്പായസം തരും, അടപ്പായസില്ലേ നമ്മളെ ശർക്കര? അ -പാലടയിലെ ശർക്കര ചേർത്തിട്ടുണ്ടാക്കുന്ന അടപ്പായസം തരും പിന്നെ
ക്ക് വല്ല്യേ ഇഷ്ടല്ല.
ആണോ ആ എനിക്കും അത്രക്ക് ഇഷ്ടല്ല. അത് കഴിഞ്ഞ്ട്ട് പിന്നെ, ഈ പരിപ്പ് പായസം തരും. കടലപ്പ- തരും പിന്നെ ഞങ്ങളെ നാട്ടിലാണ് ബോളി നമ്മളെ പാ പാൽപ്പായസ് അതെ? പാൽ
വൗ ഭയങ്കര ഞാനെ ഞാനെ ഞാനെപ്പളും പറയും ജീവിതത്തില് ഒരിക്കലെങ്കിലും അതൊന്ന് കഴിക്കാൻ ഇൻക് നല്ല ആഗ്ര- എന്താ പിന്നെ ഹ്ഹേ ബോളി എന്താ സാധനംന്ന് ഇതുവരെ ഇൻക് അറിയില. കഴിച്ച്ട്ടൂല്ല ഇങ്ങനെ -
ആ അതൊരു പ ആ അത് വേ അത് ഈ - ഇതിന്റെ കൂടെ കഴിക്കാനുള്ളൊരു പ്രത്യേകിച്ചിട്ടുള്ളതാണ് അത് ഈ പാൽപ്പായസം ഒ - കൂടുതലും ഞങ്ങളെ നാട്ടില് പണ്ട് പിന്നെ അതിനൊരു വേറെ ടേസ്റ്റാ. ഞങ്ങള് അതെ ഞങ്ങള് നാട്ടീ പോകുമ്പോ, ഇഷ്ടംബ് ഇ ഹ് കഴി ഇപ്പുന്നുുണ്ടല്ലോ ക്കെ ഏ എന്താ പറയാ സദ്യ കൊടുക്കുന്ന ഹോട്ടലുകള്ണ്ട്. പ്രോപ്പർ സദ്യ കൊടുക്കുന്നെ. അപ്പൊ അവരിതേ പോലെയാണ് കൊടുക്കുന്നത് ശരിക്കും ഈ ലാസ്റ്റ് പായസം ബോളി വരെ അവര് കൊടുക്കും. അപ്പൊ ഒരിക്കെ പോവുമ്പോ അത് കഴി - ക്ക്ന്നാ ട്ടോ പക്ഷെ ചെലവര് പറയുന്ന കേട്ടാ ഓ ഇത് ഇത്രയും വലിയ സംഭവം ഒന്നും അല്ല ത് പക്ഷെ ഞങ്ങക്കത്- ഭയങ്കര സംഭവാണ്. ഞ ങ്ങക്കത് കിട്ടിയില്ലെ വലിയ ബുദ്ധിമുട്ടാ. അതെ അതെ അതാ ലാസ്റ്റ് അതിന്റെ-
വിചാരിക്കും. ഞാനിപ്പോ കുറെ ഹസ്ബൻന്റ് നാട്ടില് വന്നപ്പോ ഞാൻ പറഞ്ഞീനു. ഞങ്ങള് ആലപ്പുഴ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ആലപ്പുഴ പോണ്ട നമ്മക്ക്- മ്മക്ക് ഏ തിരുവനന്തപുരം ഒന്ന് പോയാലോ കൊറേ ആയിട്ട് ഇൻക് ആഗ്രഹാണ് ബക്കറ്റ് - പ്ലേസനം കുറിച്ച് ഒന്ന് പോവേന്ന് പറയുന്നു അപ്പൊ ഈ ഇപ്രാവശ്യം ഞങ്ങള് ഫസ്റ്റ് പോണം വന്ന ഉടനെ ലാസ്റ്റിക് വെച്ചാ പിന്നെ സാമ്പത്തികൊക്കെ കൊറ ച്ച് മോശായിട്ട് പിന്നെ നടക്കൂല. ആ തിരുവനന്തപുരൊക്കെ പോരാവുമ്പോ ഞങ്ങക്ക് മൂന്ന് ദിവസ യാത്രയാണ് ഒരീസം അങ്ങട്ടും
ആഹ്
അവിടെ പോയിക്കഴിഞ്ഞ ബീച്ചില് ബീച്ചുണ്ട് പിന്നെ എന്താ ഭക്ഷണത്തിന് ഭക്ഷണംണ്ട്
ഹ ഹാ ഇണ്ട് പിന്നെ നിയമസഭയും കാര്യങ്ങളൊക്കെ കാണാലോ
പൊന്മുടി ഹിൽ സ്റ്റേഷനാണ്
ആ
കോവളം ഒരു ശംഖുമുഖണ്ട്. അപ്പൊ ഇങ്ങനത്തെ കൊറേ സംഭവങ്ങളുണ്ട് പിന്നെ പിന്നെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ പഴയപോലെയോ അല്ല ആഹ് പിന്നെ ഭക്ഷണം അതെ ആഹ് ലുലു മാളുണ്ട് പിന്നെ നമ്മള അവിടെ മ്യൂസിയം ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കെട്ടോ കറങ്ങി കാണാനാണെങ്കില് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോ ഒരു രണ്ടൂസം നിക്കുവാണെങ്കി ങ്കില്
ആഹ് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തീന്നത്. വെരണീന്റെടക്ക് നമുക്ക് തിരുവനന്തപുരം പോവാം മൂന്നീസത്തിന് കണ്ട് പോകാം. ഒരീസം യാത്ര ഒരു ദീസം അവിടെ ഫുള്ളായിട്ട് നിന്ന് കണ്ടിട്ട് പിറ്റേന്ന് രാത്രി യാത്ര തിരിക്കാന്നൊക്കെ പറഞ്ഞ്ക്കണത് വിചാരിച്ചിന്ന് പക്ഷേ
ആഹാ നല്ല കാര്യല്ലേ. അപ്പൊ എപ്പഴും വരുമ്പോ യാത്ര പോവാറുണ്ടോ ഞങ്ങളും ഇതേ
ഞങ്ങൾ പോകും. ആഹ് അല്ല അതേ ലൈഫില് ഇണ്ടാവുള്ളു കാരണം ജീവിതത്തിൽ നല്ലൊരു പങ്ക് പ്രവാസം കൊണ്ടുപോവാണ് ആഹ്
നാട്ടിലുള്ള ആൾക്ക് നമ്മളൊരു ഒരു ദിവസൊങ്കിലും ഒന്ന് മാറി നിക്കുമ്പോ അതിന്റേതായ വ്യത്യാസം ഇണ്ടാവും
ആഹ് അതെ
രാത്രിന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരായിട്ട് ആ എന്താ പറയാ ഭയങ്കര ഒരു ഭയങ്കര ഊർജ്ജം കിട്ടും
ആഹ് അതെ അതെ അതെ ഏതായാലും ഇഞ്ഞി ഒരീസം പോണം എന്തായാലും തിരുവനന്തപുരം ഇനി അടുത്ത പ്രാവശ്യം പോവാ ഇന്നാ എന്തായാലും കൊണ്ടു പോവാന്ന് വാക്ക് തന്നാ പോയത്
ആ പോകുമ്പോ ആ നന്നായിട്ടൊന്ന് അന്വേഷി ച്ചിട്ട് ഒരു നല്ല ചില ഒരു എല്ലാ ഹോട്ടലിലും കിട്ടത്തില്ല ഒന്ന് രണ്ട് ഹോട്ടലുകളുണ്ട് സദ്യ പ്രോപ്പർ സദ്യ വിളമ്പുന്ന കൊടുക്കുന്ന അപ്പൊ അവിടെ പോയിട്ട് കഴിക്കുമ്പോ ഈ ബോളി കൂടി കഴിക്കാ പിന്നെ അവിടിപ്പോ ആ ഒരു പ്രത്യേക ഒരു കട തൊടങ്ങിയിട്ടുണ്ട് ഈ ബോളിയും പായസവും ഒക്കെ എപ്പ ചെന്നാലും കിട്ടും
ആഹ്
എല്ലാത്തരം പായസോണ്ട് അവിടെ ആ പോയി കണ്ട് കഴിച്ചിട്ടൊക്കെ വരൂ
ഓക്കെ ഉം ന്നാ ഓക്കെ ടൈമ് കഴിയാനായി ആഹ് ഓകെ